ണ്ടോ
ആ കേക്ക്ണ്ട് പറഞ്ഞോളി എന്തൊക്കെയാ
ആ മഴ മഴണ്ടവ്ട്ക്ക്
ഹലോ ആ മഴേ ഉള്ളു രണ്ടുസായിട്ട് തോരാതെ മഴയാ
അ ഇപ്പോഴും മഴ പെയ്യ്ണ്ടോ സൗണ്ട് കേക്ക്ണ്ട്
മ് ആ പെയ്തോണ്ട്
ന്നെ ന്താണ് വിശേഷങ്ങളൊക്കെ
ചായ കുടിച്ചോ
ആ ഇല്ല ചായ കുടിച്ചി ച്ചില്ല ഞാനിപ്പ നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായ ഇല്ല നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ചായ ണ്ടാക്കാച്ച് ട്ടാ ഇക്കാക്ക് വിളിക്കാര്ന്ന്
അത് ശെരി ആ പിന്നെ കുട്ട്യാളൊക്കെ സ്കൂള് വിട്ട് വന്നോ
കുട്ട്യാള് ന്റെ മക്ക ക്കള് നമ്മടെ സ്ഥാപനത്തി നിന്ന് പഠിക്കാ
നിന്ന് പഠിക്ക്ണോരാലേ ആ ആ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം ഇക്ക് ആറാൾക്കാര് ആറ് പേര് മൂന്നാണ് മൂന്ന് പെണ്ണ് ങ്ങക് പെരേല് കൃഷിയൊക്കണ്ടോ
ഇല്ല്യ ല്ല കൃഷിയൊന്നുല്ല്യ ഞാന് കൃഷി ഉണ്ടാ ക്കാൻ പറ്റ്ണ സ്ഥൽതല്ല അ ഞമക്ക് സ്വന്തമാ ട്ട് വീടൊക്കെണങ്കില് ഔടക്കല്ലേ കൃഷിണ്ടാക്കാംമ്പറ്റ
അതെ അതെ ശരിയാണ്
പിന്നെ ങ്ങള് ചായക്ക കുടിച്ചാ
ഓ ചായുടിച്ചു മക്കൾക്ക് ചെറിയ രണ്ട് കുട്ടികള്ണ്ട് എൽ കെ ജി യു കെ ജി ഓൽക്ക്പ്പോ വൈകുന്നേരാണ് മദ്രസ് നാല് മണിക്ക് സ്കൂളിട്ട് വരും നലര മദ്രസം അപ്പെത്തിന് ഓല് വരു മ്പോക്കിന് ഷായക്കാകിറ്റ് അപ്പാ അതൊക്കെ ആക്കി സെറ്റാക്കിയച്ചു ഓല് കുടിച്ച്പോയി മദർസ്ക്ക്
ആ ആ മദർസേക്ക് പോയല്ലേ ഇഞ് ആർമണിക്കല്ലേ വിടാ
ആ ഞാറ്
ആ ആ ആ പിന്നെ അട്ത്തന്നാവുല്ലേ മദർസൊക്കെ മദർസ് സിസ്ക്കുളൊക്കെ അടുത്തന്നാവുല്ലേ ഉം ഉം ഇവടെ ഞാൻ താമസിക്ക്ണേയിന്റെ തൊട്ടട്ത്താണ് മദ്രസ ബെല്ലടിക്ക്ണൊക്കെ കേൾ ക്കു സലാത്ത് ചെല്ല്നൊക്കെ കേൾക്കും
ഏ ആ മദർസേന്ന് സലാത്ത് ചെല്ല്ണതും ദിക്ക്റ് ചെല്ലുണോക്കെ മ്മക്ക് കേക്ക
കേൾക്കാല്ലേ ആ ആ ആ അയ് ശരി പിന്നെ എന്താണ് വിശേഷങ്ങളൊക്കെ
യാത്ര പോവാണ്ട് ഇപ്പ കഴിഞ്ഞ ഞാറാഴ്ച ഞങ്ങ തിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാം മ്പോയി
ആ
ഉം ഉം കുട്ടിയോളെല്ലാരും കൂടിറ്റ് ഫാമിലി
അപ്പോ എല്ലാരും കൂടീറ്റ്പ്പോയദാണ് ഉം അ ന്തേലും വർക്ക് ചെയ്ൺണ്ടാ സ്വന്തം വീട്ടില് മിഞ്ഞാന്ന് പോയി വന്ന് അങ്ങനെ കൂടുതൽ നിക്കാം പുവാനൊന്നും കൈയ്യൂല ഒരാൾക്ക് സ്‌ക്കൂളല്ലങ്ക്ഒരാൾക്ക് മദ്രസ അങ്ങനെക്കെ പ
ആ ആഅ കുട്ടിയോള് മദ്രസി സ്കൂളൊക്കെ ആയിക്കഴിഞ്ഞ നി ക്കലൊക്കന്ത് കുറവാകും
ഉം ഉം
ഞാനങ്ങനെ പോയി നിക്കാറില്ലയ്ന് നിക്ക് പോയി നിക്കൊക്കെ ചെയ്യൻ്റെ മൂത്തോന് ഇബടെ പണിക്ക് പോണ് ണ്ട് അ അവൻക്ക് ചോറ് വേണം ചോ കൊണ്ടവാന് പ്പഗാരൻക്കന്നും പോയി നിൽക്കാം പറ്റില്ല ഞ്ഞി അഥവാൻ ഉമ്മാനെ കാണണം ന്നുണ്ടെങ്കി ഞാൻ പറയും ഇയ്യ് അന്നത്തെ ദിവസൊന്ന് ഹോട്ടലീന്ന് ഭക്ഷണം കഴിച്ചോ ഞാന് പോവാണ് ട്ടാറിം ഒരീസത്തിനൊക്കെഞാൻ വച്ചിട്ട് ഞാന് പോവും ആ മ്മാനെ കാൺണംന്ന്ണ്ടെങ്കിലൊക്കെ കാണാൻന്നുള്ള ആഗ്രഹത്തിലൊക്കെ ണെങ്കില് ഉമ്മ പ്രായയതാണ് പ്രായ തച്ചാല് എഴുപത്തി ത്തഴുവത്തിമൂന്ന് വയസ്സായ്റ്റ്ണ്ട് അപ്പോ ഉമ്മാനങ്ങനെ ഇബട് ക്കൊന്നും അങ്ങനെ വരില്ല പിന്നെ മറ്റ് അടുത്തുള്ളോട് താത്ത രോട്ക്കൊക്കോ പോകും
ഉം ഉം ഉം യെണീച്ച് നടകൊക്കെ ചെയ്യോ
ആ അമ്മടെ കാര്യങ്ങൾ ഉമ്മൊക്ക ചെയ്യും ഇമ്മക്കെ ചെയ്യും ഉം ഉം ഉമ്മ പ പന്ത്രണ്ട് പ്രസവിച്ചതാണ്
മാഷാ അള്ളാ ന്ന്ട്ടാണോ ഞാനും കൊറച്ച്ദൂരത്താണ് ഇമ്മാനെ കാണണം
പത്ത് പെണ്ണിനെ പ്രസവിച്ചു രണ്ട് ആൺകുട്ടികൾനെ പ്രസവി ച്ചതാണ് പത്ത ആൺകുട്ടീനെ പത്ത് പെൺകുട്ടീനെ പ്രസവിച്ചിട്ട് അയില് രണ്ടാണും രണ്ട് മ ക്കള് മരിച്ച് പോയി ബാക്കിയുള്ള പത്താളുകൾ ഇപ്പഴും ഉണ്ട്
പത്ത് പെകുട്ടികളെ കെട്ടിച്ചു ചെയ്താ
പത്ത് പെൺകുട്ടികളെയാണ് ഉമ്മ പ്രസവിച്ചത് അതില് എട്ടാളെ പ്ര എട്ട ആളെ കല്യാണം കഴിഞ്ഞ് രണ്ട് രണ്ട് പെൺകുട്ടികള് മരിച്ചിലേ ഉം ഇപ്പം പത്ത് ആളാണ്
മാഷാ അളളാ
ഉപ്പപ്പം ഉസ്താദ് യേര്ന്ന് മദ്രസ പഠിപ്പിക്ക്ണ അത്തീബും ഒക്കെ യിരുന്നു അപ്പൊ ഉപ്പിം മരിച്ച് ഇപ്പ മരിച്ചിട്ട് ഇപ്പൊ രണ്ട് ആ ഉപ്പ മരിച്ചിട്ട് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർ പതിമൂന്ന് വർഷത്തെ ആണ്ടാണ് കഴിഞ്ഞത് കൊഴപ്പൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോണ് ണ്ട് രണ്ടാങ്ങളാര് വീട് രണ്ടാങ്ങളാർക്കും വീടായിട്ട്ണ്ട് ഉം അങ്ങനെയൊക്കെന്നെ പോണ് വീട്ടിൽ ചെന്നാ നല്ല രസാ ആങ്ങൾ ന്റെ കുട്ടോൾനെ ആയിട്ട് ഇങ്ങനെ അവരുടെ അവരുടെ മക്കളായിട്ട് ഇങ്ങനെ കളിക്കുമ്പോഴേ നല്ല രസാണ് നേരം പോണ എത്താറീല ഉം
ഉം ഉം
അങ്ങനൊക്കെ പിന്നെന്താണ് ചായക്കെ എന്താ പലഹാരം ഇണ്ടാക്കി ഉച്ചക്ക് ചോറും ചമ്മന്തിയും കോഴിമുട്ട പൊരിച്ചത് മീനൊന്നും കിട്ടിയില്ല ഇന്നും ഇന്നെലെന്നും ആ ഞാ അപ്പൊന്റെ മോൻ പറഞ്ഞേ എന്തിനാ കുറെ മീന് ഇതൊക്കെ നല്ല രസണ്ടല്ലോ
മ് ഓരോ എന്നും കോഴി മീനും ബീഫും നടക്ക്ണല്ലല്ലോ
ആ ഈ മഴള്ള ദിവസങ്ങളിൽ മീനൊക്കെ കുറവാണ്ടാവ
മീന് അ യ്ന്പ്പോ കിട്ടാൻല്ലല്ലോ
ആ മീനി ഇപ്പോ കിട്ടാല്ല ഇങ്ങളെ സ്ഥലം പുഴ വക്കാണോ അല്ലോ ഒത്ത് കടലോ ഒക്കെണ്ടോ തോടൊക്കെണ്ട ആ തൊട്ടടു തൊട്ടടുത്തന്നെയാണ് പോഴല്ലേ
ആ തൊട്ടടുത്തണ്ട് നിങ്ങളെന്തെലും വർക്ക് ചെയ്യ്ണ്ടോ
ഇല്ലല്ല ഞമ്മളിങ്ങനെ ഓൺലൈൻ ബിസിനസ്സ് സ്റ്റാറ്റസ് വർക്ക് അങ്ങനത്തൊക്കെള്ളോ സ്റ്റാറ്റസ് വെച്ചിട്ട് ഇങ്ങനെ ഓരോർ പ്യ കിട്ടാ കിട്ട്ന്നത് ഉണ്ടാക്കാ അതൊക്കെ തന്നെ ഉള്ളു വേറെ ഞാൻ പുറത്ത് പോയിട്ടുള്ള വർ ക്ക് ഒന്നുമില്ല നിങ്ങള്പോണ് ണ്ടോ വർ പൊറ്ത്ത്ക്ക്
ഉണ്ട്ണ്ട്
ഉം ആ അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് ഉം പിന്ന ഇല്ലല്ല സിനിമ ഒന്നും ഞാൻ കാണലില്ല നമ്മള് ഫോൺ ഇപ്പ ഇപ്പൊ പറഞ്ഞല് ഫോണൊന്നും എടുത്ത് നോക്കാൻ സമയം ഇല്ല ഈ പിന്നെ എന്താണ് ഓരോന്ന് സ്റ്റാറ്റസ് നോക്കണം ഓരോരുത്തര് പിന്നെ എന്താണ് വർക്ക് തന്നിട്ടുണ്ടാവും അതൊക്കെ ഒന്നും സംഘടിപ്പിച്ചെക്കണം അതൊക്കെ
ഉം ഉം ഉം
ഉം കുറെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് യൂട്യൂബ് ചാനലും ഒക്കെ ഫോളോ ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കണം അത്ങ്ങോട്ട് അപ്‌ലോഡ് ചെയ്യ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ വർക്ക്
ഉം ഉം ഉം ഉം
ഉം
പിന്നെ അങ്ങട്ടൊക്കെ മഴയണ്ടാ വെള്ളം കേയറുന്ന സ്ഥലക്കെയാണോ
വെള്ളം കേയറുന്ന സ്ഥലൊന്നുല്ലാ
ഉം
മഴ മഴ ണ്ട് മഴ ഇന്നലെ രാത്രി ഒക്കെ നല്ല മഴ പെയ്തത്
ഉം
ഉം ഇവിടെ എന്താണ് ചാവക്കാട് കടപ്പുറംന്ന് അവിടുന്ന് അവിടൊക്കെ നല്ല മഴ വെള്ളണ്ട് ചാവക്കാട് കടപ്പുറന്ന് പറയും
ആഹ് ആഹ്
പൊ പൊന്നാനി ഭാകൊക്കെ അങ്ങനെ ഉം ആഹ് കടൽ തീര ആ ആ ഭാഗത്തൊക്കൊക്കെ വെള്ളം കടത്തി വെള്ളം വെള്ളം കേറാ അല്ലാണ്ട് ഞങ്ങളവിടന്ന് എന്തന്ന് ഒരു സമയത്ത് പ്രളയത്തി ഇണ്ടായിരുന്നു ഞങ്ങള് ഞങ്ങളെ വീട്ടിക്കൊന്നും ഇണ്ടായില്ല ഏ എന്റെ നാത്തൂനൊക്കെ താമസിക്കുമ്പോ വെള്ളം കേറിട്ട് അവര് ഞങ്ങളെ വീട്ടിലേന്ന് കുറചീസം നിന്നിരുന്നത് ഞങ്ങള് തറവാട്ടീല് ആ അങ്ങനെ പ്രളയം ഉണ്ടായിരുന്നല്ലോ ഒരു വർഷം വെള്ളത്തിന്റൊയിട്ടും
ആഹ് ആഹ്
പിന്നെ എന്താ മക്കള് മ മക്കള് യൂണിഫോം പിന്നെ ആ ട്യൂഷനൊക്കെണ്ട കുട്ടികൾക്ക്
മൂത്തോർക്ക് ട്യൂഷൻ ഉണ്ട് ചെറിയരു പിന്നെ കുഞ്ഞിക്കുട്ട്യോളാണ് ഒരു എൽ കെ ജി യു കെ ജി ആണ് അതോണ്ട് പിന്നെ അതൊന്നും ഇല്ലാ
ആഹ് ആഹ് അയ്ശരി ട്യൂഷന് പുറത്ത് പോയിട്ടാണോ പഠിക്കണത് അതോ ഓൺലൈൻ ആണോ ഉം ഓൺലൈന് ഇഷ്ടണ്ടാ ട്യൂഷന് പോണത്
ഓ ഓൺലൈൽ ഇത് കൊടുത്ത് ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട എന്താ വെച്ചാല് നമ്മള് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രക്കാരായതാണ് നമ്മള് ശ്രദ്ധിചില്ലേങ്കി ഓലെ കൊറച്ചേര കണ്ടു പിന്നെ അടുത്ത പരിപാടി ഓലെല്ലർക്കാണ്
അലിഫ് ഗൈഡൽ ഞാനുണ്ട്ട്ടാ അലിഫ് ഗൈഡ് അക്കാദമി സെന്റർ അതില് ഓൺലൈന് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ആ അത് ഓരോരുത്തർക്ക് അഡ്മിഷൻ കൊടുക്കാനാണ് ട്യൂഷനക്കെ അവർ നല്ല മിസ് എടുക്കാട്ടെ നല്ല മിസ്സുമാരാണ് മദ്രാസ് ഇണ്ട് സ്കൂളിൽ ഇണ്ട് ടിയുഷ്യൻ നല്ല മിസ്സ്മരാണ് ഫീസ് അഞ്ചുറ് ബ്ര
എതാ അഞ്ഞൂറ് ലെ ഉം
ആ ആഹ് നല്ല മിസ്സുമാരാ നല്ല സ്വഭാവള്ള മിസ്സ്മാരാ അവര് ഒരു ചീത്ത പറച്ചില ഒന്നുംല്ല നല്ല എല്ലാം വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും ഈ കുട്ടികൾക്ക് പഠിപ്പ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് ടോപ്പ് പ്ലസ് മാർക്ക് മേടിക്കണോ നല്ല നല്ല ക്ലാസാണ് അവരെ ക്ലാസ് എടുക്കുക
ആ എങ്ങനെയാണ് ഒരു കുട്ടി ഒരു ടീച്ചർ
ആ ആ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഒരു കുട്ടിക്ക് ടീച്ചർ വച്ചിട്ടണ്ട് പിന്നെ ക്ലാസും ഉണ്ട്
ആഹ് ആഹ്
എങ്ങനെ വേണമെങ്കിലും ഇടുക്കാം നല്ല മിസ്സുമാരാണ് ഉം നന്നായി പഠിപ്പിക്കണതാ
ഉം ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് ഒരു എത്ര എത്ര ഫീസ് വരാ ആഹ്
മൂവായിരം
ഒരു കുട്ടിക്ക് ഒരു ടീച്ചറാവുമ്പോ മൂവായിറുപ്പ്യ ഒര്ല്ലാതെ കൂട്ടത്തിലാവുമ്പോ അഞ്ഞൂറ് റുപ്പ്യ അല്ലേ മാസത്തില്
ആഹ് ആഹ് അതന്നെ
ഉം
പിന്നെ സി ബി എസിക്ക് കൊറച്ച് കൂടൂന്ന് തോന്നുന്നുണ്ട് നാലായിര തോന്നുണ്ട് സി ബി എസിക്ക്
ഉം ഉം ഉം
സി ബി എസി ഇല്ലേ മറ്റേ നമ്മളെ ഇംഗ്ലീഷ് മീഡിയം മ വരെ വേറെ ആഹ് ആ അത് അതിന് കുറച്ച് കൂടും അതൊരു കുട്ടി ക്കായിട്ട് പഠിപ്പിക്കുമ്പോ അതിന് കുറച്ച് കൂടും
ഏഹ് ശരി
ഉം ഇതിന്റെ സെന്റർ തീരൂരാണ്
അപ്പൊന്ന ആയിക്കോട്ടെ
ആ ശരി എന്നാ ഓ ഓക്ക എന്നാട്ടോ ഉം
ഉം